ഹലോ
ഹലോ ആഹ
എന്താ പിന്നെ ചായൊക്കെ കുടിക്കാനായോ
ഇല്ല മോള ഇപ്പ സ്കൂളിട്ട് വന്ന് വല്യോള് പോയി കൊണ്ടുവന്നു ഇന്ന് മഴ നനഞ്ഞു റെയിൻകോട്ടൊക്കെ അയിച്ചു വെച്ച് യൂണിഫോം ഒക്കെ അയിച്ചിടുന്നു പിന്നെ എന്താറിയ വന്ന ഉടനെൊന്നും ചായയൊന്നും വേണ്ട എല്ലാ കുട്ടികളും ചായോ ചായയോ ല്ല
ഉം ഉം അതന്നെ അതിവിടൊക്കെ അങ്ങന തന്നെ മദ്രസക്ക് ഇവിടെ മദ്രസ്സ് വൈകുന്നേരാണ്
ആഹ
ഇങ്ങിട്ട് സ്കൂള് വിട്ട് വന്ന് ആണ്ട് ശ്വാസംവിടാൻ നേര ഉണ്ടാവൂല മേലയ്ക്കാൻ ഴ മാറ്റിണ്ട് മണ്ട ചെയ്യ. ഞാൻ ചായ അവിടെ പാർന്ന് വെ വെച്ചാൽ ഒരു മുറുക്ക് കുടിക്കും ക്ലാസിൽ ബാക്കി അവിടെ ണ്ടാവും
ഉ അങ്ങനെ തന്നെ അപ്പ നീ കൊർച്കഴിഞ്ഞിട്ട് എന്തേലും കൊടുക്കാ ഇപ്പൊ ഡ്രസ്സൊക്കെ മാറിക്കോ പറഞ്ഞ നല്ല മഴയാണേ നല്ല മഴ ഏ ആ ശരി സ്കൂളല്ല വർഷം അങ്ങനെയാണല്ലോ
ഉം ഉം ഇപ്പോരോ ഉം ലീവും ആണല്ലോ കലക്ടർ പ്രഖ്യാപിക്കണം അതും അതും നോക്കി നിക്ക ചെയ്യ മക്ക
ആഹ ശരിയാ ബാഗ് ബാഗൊക്കെ നല്ല പുതിയ ബാഗല്ലേ ഒക്കെ നനഞ്ഞ ഉ എത്ര റൈൻകോട്ട് ഇണ്ടായാലും
ഉ നടന്നാണോ വരില്
ആഹ് മുപ്പം വലിയഓൾ സ്കൂട്ടിണ്ട് ഓൾ കൊണ്ടുവരും ഇവിടെ അടുത്ത് തന്നെയാ ഒരു അഞ്ചട്ട് വീടാപ്പുറ ണ് സ്കൂള് ഉം എന്നാലും അവിടെ കൂടെ വരണ്ടേ സ്കൂട്ടിക്ക് ആ ഉ അതിപ്പോ തൽക്കാലം എവിടെയാണ്ങ്ക ഇപ്പൊ അവര് സ്കൂള് കുറച്ചും പുതിയ സ്ഥലമൊക്കെ എടുത്തിട്ട് ബിൽഡിംഗ പണി തുടങ്ങിയിട്ടുണ്ട് അങ്ങ മാറും ഈ വർഷം ഉണ്ടാവയിരിക്കും ഇവിടെ ഇപ്പൊ മൂന്നാമത്തെ വർഷണെ അല്ല അല്ല പ്രൈവറ്റ് ആണ്
പ്രൈവറ്റ് ആ അത്ശരി
അങ്ങനെ അതോടെ നമുക്ക് ബസ് ഫീ വേണ്ട
ആ ആഹ അത് വേണ്ട അതന്നെ അയിന് എന്താണ് അതാണ് വാഹനത്തിന്റെ ഫീ ആണ് സ്കൂൾ ഫീസിന ത്തിനും ഫീ വാഹനത്തി
ആഹ നല്ല ഫീസാ
ഒരു ഒറ്റ ഒരു ത്തിരി പോയ പോണ ഒരിത്തിരി അങ്ങ് പോയാൽ മതി ഒരു അഞ്ച മിനിന്റെ ദൂരേ ഉള്ള ഞമ്മളവിടെക്കെ എഴുന്നൂറു ഉർപ്പിയെ എഴുന്നൂറാണ ഇത് പിന്നെ ഫസ്റ്റ് തുടങ്ങണ സ്റ്റാർട്ടിങ്ങ്
ആ അതെ
പിന്നെ അവിടുന്ന് ഇങ്ങനെ രോ ദൂരത്തിനുരിച്ച് അമ്പത് അമ്പതും
ആഹ കൂടം കൂടം അങ്ങനെത്ത തന്നെ എല്ലായിടത്തും ഉണ്ടല്ലേ ഇപ്പൊ അത്
ഉ ഉം എല്ലാം വർഷവും വർഷം ഓരോ വർഷം ആവുമ്പോ അമ്പത് കൂടും അതാണ്
പറഞ്ഞട്ടും കാര്യല്ല പെട്രോളിനും അങ്ങനെ വില വർധിക്ക
ഉം ഉം വെച്ചാല് പ ക്യാഷ് കൊടുത്ത നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഏത് മഴയാണെങ്കിലും എന്തായാലും പെരേക്ക് ഇങ്ങട്ട കറക്റ്റ് ടൈമിനോടക്ക നമ്മള് ഇതായി മനസ്സടങ്ങാറായി നക്കണ്ട
ആഹ മഴ പെയ്തിട്ട് അപ്പ ഇപ്പോ ഞങ്ങള ഗ്രൂപ്പില് വന്നിരിക്കുന്ന ഇവിടെ കൊറച്ചപ്പുറത്തടെ പോയിട്ട് ഈ പെട്രോൾ പമ്പില്ലേ പെട്രോൾ പമ്പ് പണി നടന്നുകൊണ്ടിരിക്കും കാണ്അമ്മന്റെ മറ്റ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പെട്രോൾ പമ്പിന്റെ നും ബാക്കില് ഒരു ഉ ഇങ്ങനെ മണ്ണിടുന്ന സ്ഥലണ് അപ്പൊ ആദ്യം അത് പാസ്സായി പിന്നെ എന്താണ് റദ്ദാക്കിക്കുണ് അവിടെ നടത്താൻ പറ്റൂല അതിനെ അനുമതി കൊടുത്തിട്ടില്ല എന്നൊക്കെപ പറഞ്ഞിരുന്നുന്നാള്ഒക്കെ ഞങ്ങൾആയിലാണ്ടൊക്കെ പോയപ്പോ അത് ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞിട്ട അത് ക്ലോസ് ആക്കിയിരിക്കണന്നൊക്കെ പറഞ്ഞായിരുന്നോ പിന്നെയും കാണാൻടക്കാ അവിടെങ്ങനെ പണി നടക്കണന്ന് അവര് അങ്ങനെ ഉയരത്തില് കുറച്ച ഉയർന്ന സ്ഥലാണ് ഇവര് താഴെയാണ് പെട്രോൾ പമ്പ് എന്നിട്ട് അത് എത്രയോ നമ്മളീ കോൺക്രീറ്റ് ചെയ്യൂലേ അങ്ങനെ കോൺക്രീ റ്റ് ചെയ്ത് ഭിത്തി ഉണ്ടാക്കി കരിങ്കല്ലും കൊണ്ട് കമ്പിയും ഇതൊക്കെ വെച്ച് വാർത്ത് ഉണ്ടാക്കീട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ അതുണ്ട് ഇന്ന് പിന്നെ പുഴിഞ്ഞ് ആ വാർത്ത ഭിത്തി ആ ടർന്നു വീണു പിന്നെ ആളില്ല പക്ഷെ പെട്രോൾ പമ്പ് തൊടങ്ങീട്ടില്ല പണി നടക്കുണുള്ളൂ
ഉം -ഉം
ഇതിങ്ങനെ ഒരു സിസ് ഇതൊള്ളതു കൊണ്ട് അതിന് അനുമതി കൊടുക്കൂല അത് റദ്ദാക്കിന്ന് പറയണ കേട്ടായിരുന്നു പിന്നെയും വിനോരെന്തൊക്കെയൊ അത്രയും ചെലവാക്കിയതല്ലേ അപ്പൊ അതിന്റെ പുറകെ നടന്ന് ശരിയാക്കീട്ടുണ്ടാവും അത് ആ പേപ്പറും കാര്യങ്ങളും ഒക്കെ വാങ്ങി എടുത്തിട്ടുണ്ടാവും
ഉം- ഉം
പിന്നങ്ങനെ പണി നടന്നോണ്ടിരിക്ക ആയിരുന്നു അത് എന്നിട്ട് ആ ഭിത്തി ബാക്കില് സംരക്ഷണ ഭിത്തി എന്നാണ് അങ്ങനെയാണ് പറയാ അത് കെട്ടീത് അത് അടർന്ന് ഇങ്ങട്ട് പോണത് അത് എത്ര സിമെന്റും കമ്പിയൊക്കെ ട്ട് ആ നഷ്ടം അത് നിൽടേയ്
ഉം ഇപ്പൊ പണ്ട് പണ്ടൊ നമുക്ക് അങ്ങനെ ന്യൂസ് കേൾക്കാന്ന് ഇപ്പൊ ഒരു മഴ ഒരിത്തിരിങ്ങട് തൊടങ്ങുമ്പോക്കണു അവ് വിടെ പൊളിഞ്ഞ് ഇവിടെ പൊളിഞ്ഞ് അവിടെ ഇതായി എറണാണ്ട് എന്തെല്ലാം
അ അതെ അതെ ഉം അങ്ങനെ ക്കി ഒഴിഞ്ഞിട്ടും ചൊമര് പൊഴിഞ്ഞ് വീണിട്ടും കേൾക്കണകാണാ അപ്പ എന്നിട്ട് ഞാൻ പറയായിരുന്നു ഇവിടെ ഇനിയിപ്പോ അത് തീരെ അനുമതി കി ട്ടൂലാന്ന് അങ്ങനെ എന്തോ ആയിട്ട് ആ സ്റ്റേ ചെയ്തിരുന്നു പറഞ്ഞു പിന്നെ എന്തൊക്കെയോ പേപ്പറൊക്കെ ശരിയാക്കി പണി തൊടങ്ങിയാ ന്നു ഇനിപ്പ തീരെയും കിട്ടൂല ആ നഷടാവും അയിന്റെ ബാക്കില് പുതിയൊരു പാർ ക്ക്‌ അ ആ പാർക്കിന്റെ അതിരാണ് ഇത് ആ ഭിത്തിയാണിപ്പ അടർന്നിക്കണേ ആന്നതിൽ ഓ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളോ പാർക്ക് വലിയ പാർക്ക് ആണ് അയിന്റെ ഒരു സൈഡാണിത് ആ പാർക്കിന്റെ ഉം ഇനി അപ്പൊ തീരയും പറ്റില്ലായിരിക്കും അവിടെ
ആ പറ്റൂലന്ന് ഉം ഇനി മറ്റേ ഉണ്ടാവൂല
അത് ഇന്നലെ ഞങ്ങള് യങ് നിങ്ങളതിലൊക്കെ വന്നിരുന്ന് പറഞ്ഞില്ലേനെ അതില് വന്ന് അവ ഓ അപ്പൊ മോള് പറയാം നമ്മ ഞാ നമ്മള് ഇന്നലെ വൈകുന്നേര വരുമ്പഴേ ഞാൻ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അത് വരെ പൊഴിഞ്ഞിട്ടില്ലമ്മാ അന്നാ രാത്രിയായിരിക്കുന്നാ
രാത്രിയാവും ഉം അതോ എന്തെങ്കിലും ഒരു പെഴവ് ഇപ്പൊ ഈ കണ്ടില്ലേ പാലം ഉണ്ടാക്കിയതൊക്കെ എത്രയൊ സ്ഥലത്ത് കഴിഞ്ഞ മയക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് അതൊക്കെ എത്ര ഓർ വെയിലാണ് നമ്മള് കണ്ടായി ക്കെന്ത് അന്തസ്സില അതൊക്കെ ഉണ്ടാക്കിയത് ഈ വെള്ളം അങ്ങട് കൂടുതൽ അങ്ങട് വന്നാലും ഒന്നിനും കഴിയൂലേ ഉം ഉം കമ്പിയായിട്ടും കാര്യ ഇല്ല അതൊക്കെ വെള്ളം ഇങ്ങട് ഉം അതിനാത്രം ഇങ്ങട് പെ പെയ്യുമ്പോ അങ്ങോട്ട് പെയ്യല്ലേ അതുവല്ല പണ്ടത്തെ മാതിരി വെള്ളം പോവാനും സ്ഥല ഇല്ല്യ ലുപ്പോ ഉം ആ തളം കെട്ടിക്കയി എല്ലോ പണ്ടൊക്കറഞ്ഞാ ഭൂമി നല്ല നീളനി ഇപ്പ എവിടെ എല്ലോടുത്തും വീട് ബിൾ ഡിങ് എവിടൊക്കെ എന്തൊക്കെ കാട്ടാൻ കഴിയോ അത് മുയിവനും കാട്ടിക്കൂടെ ഒരു മങ്കുയി ഉണ്ടെങ്കിൽ അത് മണ്ണി ട്ട് തോർത്ത് പണിയെടുക്ക ഉം അങ്ങനെ ആയി ട്ട് പറഞ്ഞിട്ട് കാര്യ ഇല്ല സ്‌തെലം വേണ്ടെ മനുഷ്യന്മാർക്ക് വീടെടു എങ്കില് ഉം
അങ്ങനെ എല്ലാടത്തും ഇവിടേ ഒരു വീട് അപ്പറം അപ്പറം അഞ്ച് അഞ്ച്
അഞ്ച് സെന്റോ മൂന്ന് നമ്മള ഇവിടക്ക ഇപ്പ മൂന്ന് നാല്- നമ്മള ഇവിടൊക്കെ വെറും ഇപ്പൊ കോളനി നമ്മള ഇവിട പ ഉ താമസിച്ചുടനെ രണ്ട് മൂന്ന് വീടുള്ളനി ബാക്കിലും ബാക്കില് രണ്ട് വീടടുപ്പിച്ചിണ്ട് സൈഡും രണ്ട് സൈ ഡും മുന്നും ഒക്കെ ഫുൾ കാലിയായിന് ഇപ്പൊ ഫുള്ള് വീടായിന് തനിച്ച് എന്റെ വീട്ടിൽന്നൊക്കെ വന്നാ പറയും കോളനി ആയിലോ
രണ്ടിനും നല്ല പൈസയാണല്ലോ
ആ അതെ റെന്റിന് നല്ല ഏയില് കൊറഞ്ഞത് ഇല്ലിപ്പോ ഉം ഉം ഏതാ ഉം ഫ്ലാറ്റ് ഇണ്ട് ഉം ഫ്ലാറ്റ് ഇണ്ടാക്കിയാ ഒരു ഏഴ് ഏഴര അതന്നെ മേലെക്ക് ഏഴ് അടിലെട്ട് ഒന്നുങ്കുടി ഒരു റോ ടിന്റെ വക്കത്താണെങ്കില് പ ത്ത് മെയിൻ റോഡിന്റെ വക്ക് വക്കിപ്പ പേ ആ അവടെ ക്കെ ആണെങ്കില് പത്ത് അങ്ങനെ ഒരു ഉള്ളേരിയാണെ ങ്കിലാണ് ഇപ്പോ ഏഴ് എട്ടിനൊക്കെകിട്ട
ഉം
കാരണം അത് അത്യാവശ്യമാണ് അത് നമ്മള് ഏതൊരു ക്യാഷ ആയാലും നമ്മളത് വാങ്ങും അതവർക്ക് അറിയാ ഇപ്പൊ ഭൂമിക്കായ ഭൂമിക്കും നല്ല വിലയാണല്ലോ അപ്പ അമ്മ ക്കെ എല്ലാരും പറയും സൈഡ ഉള്ളതൊക്കെങ്ങ എടുത്തൂടെ എടുത്തൂ ഇ ചൊയ്കനോക്ക് നല്ല എളുപ്പ അതിന്റെ ക്യാഷ് ഇതോ
സെന്റിനൊക്കെ എത്രയാ
നാല് നാലര അങ്ങനെയാണ് അതന്നെ നമ്മള് കൊറച്ചൊരു ഉയർന്ന സ്ഥലം
ആ അ ശരി റോഡ് സൈഡ ആണെങ്കില്
ആ ഉ റോഡ് സൈഡ് ആണെങ്കിൽ ഏ ട്ട് അങ്ങനൊക്കാണ് നല്ല അതാണ് ഉം അതാണ് എന്താലും അത്യാവശ്യമാണ് എത്രറ ക്യാശും കൊടുത്ത് സ്ഥലം വാങ്ങിട്ട് പിന്നെ എന്ന് വീടാവാനോ ആ കടം വീടോട് നമ്മൾ-
ഉം ഉം അതെ അവിടെൊക്കെ എങ്ങനെയാ പഞ്ചായത്ത്ന്നൊക്കെ പാസ്സ ആാവു അവിടെൊക്കെ ഉണ്ടത്
ആ ഉണ്ട് ഇവിടെൊക്കെ ഉണ്ട് ഇങ്ങനെ പാവട്ട ൽക്ക് എത്രോ ആക്ക സ്ഥലം മൂന്ത്ര ഉണ്ടെങ്കിൽ വീട് വെച്ച് കൊടുക്ക ക്കുക അങ്ങനൊക്കെ ഉ ഇണ്ട്
ആ
ഒക്കെ നല്ലൊരു ഉപകാരമാണല്ലോ
പിന്നെ പാവപ്പെെട്ടവർക്ക് ഉ
അത് എല്ലാ എല്ലാ വിധ ഇതുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ ഒരു ഇത് ഹരിതകർ കർമ്മസേനങ്ങള ഭാഗത്തൊക്കെല്ലയേ
ആ ആ പ അത് പ്ലാസ്റ്റിക് കൊടണ്ടാവും അല്ലേ
ആ അതൊക്കെ നല്ലൊരു നല്ലൊരു മാർഗ്ഗണല്ല
പിന്നെ നമ്മുക്ക് ക്ക് കവറൊക്കെ വേസ്റ്റ് വീട്ടില് കടക്കും
വരുന്നതിന്റെ മുന്നേ നമ്മൾെന്താ ചെയ്യ എല്ലാ തെങ്ങിന്റെ മറ്റുംമുറ്റത്തും വേസ്റ്റ്ടുത്തൊക്കെ കവറല്ലേ ഇനോ ഇപ്പൊ ഒരു മുട്ടയി വർ വരെ മുറ്റത്ത് കണ്ടാ നമ്മളറിയാതെത് എടു
ആ എടു പിന്നെ എന്താ അതുകൊണ്ട്പ്പ പറ ആര പറമ്പിലും കവർ
ഇല്ല ഇവിടെയും കവറിന്റെ ഒരു ഇത്ല്ല അത് നല്ല
അവിടെ എത്ര ഫീ ഒക്കെ ഹരിതോർമ്മസേനക്ക് ആ
ആ
മുനിസിപ്പാലിറ്റികളിലൊക്കെ അത്ര ഇവിടെ അമ്പത നമ്മത് പഞ്ചായത്താണ് എന്റെ വീട്ട ആ എന്റെ ആ മുൻസിപ്പാലിറ്റിർവതാ എന്റെ വീട് മുനിസിപ്പാലിറ്റിയിലാ അപ്പൊ അവിടെ അറുപതാണ് നമ്മ പഞ്ചായത്തുകളില് അൻപതാണ്
ആ ആ
പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന പോലെ തോന്നും നമുക്ക്
ആ എന്ത് അതേമാതിരി ഒരു കവറും ഉണ്ടാവൂല ലോ കൂടുതൽ കുട്ട്യാളാക്കെരു മൂന്നാലെണ്ണ ഉള്ള വീട്ടില് നല്ല കവറാ
ആ ഉണ്ടാവും അതന്നിട്ട് നമ്മള് മഴ കൊള്ളാതെ നമ്മുടെ അടുത്ത്
ആടുത്ത വെക്കും ആ അതന്നെ അത് ഞാന് നാളെ അവ നാളെ അവരോട് ചോദിച്ച ഇതുമഴ പയ്യാതെ നമ്മള് ഇങ്ങനെ അപ്പന്നോട് നമ്മളോട്റഞ്ഞി മഴക്കാലത്ത് പ്രശ്നല്ലേ നഞ്ഞിച്ചി പ്രഷ്നല്ലാർ ഞി
എന്നിട്ട് ഇതുവരെ വണ്ടി വയര രണ്ടീസാകും
ആ ഇങ്ങട്ട് നനഞ്ഞു അ അദുവല്ല നായ്ക്കൾ നമ്മളെ ഇവിടെ ഇവിടെ നമ്മള നമ്മള് കുറച്ച് ഉയരത്താണർഞ്ഞല്ലോ അപ്പൊ അവിടെരു ഒഴി ഒഴിഞ്ഞരു തൊടിണ്ട് കൊറച്ചൊന്ന് നടന്നാല് അവിടെ കൊണ്ടോയക്ക ന്നട്ട് അത് ആ നായ്ക്കള് കടിച്ച് കിറി വൽച്ച്
ആ ഇവിടെ എല്ലാടത്തുണ്ട് അപ്പൊഴെക്ക് ഗ്രൂപ്പില് പരാതി വരും
അതന്നെ അ ഇപ്പൊ പരാതി പറഞ്ഞത് കൂടി ഇപ്പ അങ്ങനെല്ല വന്നന്നെ വിൾച്ച അന്നന്നെ ഉം അപ്പന്നെ കൊണ്ടോവും പോ